ഹലോ കേക്കുന്നുണ്ടോ
കേക്കാം കേക്
ഉം ന്തക്കെണ്ട് ആഹ് മഴയാ പെയ്യുന്നു അവ്ട അല്ലാ നിക്കുവ അവൻ അവിടെ ഇരുന്ന് ടിവി കാണുന്ന് റൂമിനാത്ത ടിവി ആ സൗണ്ട് കേക്ക
ആഹ് ആഹ്
പിന്നെന്തോണ്ട് ആഹ് കഴിഞ്ഞ്
ഉം എൽ ത്രവേണേലും തേക്കും
ആറര വരെ ഉം പിന്നെ കൊറച്ചു ജോലി ഇണ്ടായിരുന്നു ഞാൻ കഴിച് ഇക്ക വന്നില്ല ഇക്ക ഇനി വരത്തേഉള്ളു
ആണോ
ഇല്ലാത്തപ്പോ വരും പിന്ന ആഹ് ഇനി ഇക്ക വന്നിട്ട് ഫുഡ് കൊടുക്കണം ഉം പിന്നെന്താണ്
ജോലിയൊക്കെ കഴിഞ്ഞൊ
ആഹ് കഴിഞ്ഞു
ഉം പനിയാണോ ആഹ് എനിക്കും അങ്ങനെ അലർജിയുണ്ട് രാവിലെ ഭയങ്കര തുമ്മല കണ്ണ് ചൊറിച്ചിൽ ഉണ്ടോ തുമ്മുമ്പോ
ഹലോ
ആഹ് പഞ്ച രാ പോയിട്ടു വരും
ആഹ് മരുന്ന് എനിക്ക് ഒരു ദിവസം ഗുളിക കഴിക്കരിക്കതി - പറ്റത്തില്ല പെട്ടെന്ന് തരും
ഇത്ര വർഷം കൊണ്ട് കഴിക്കുവ ഇതുവരെ മാറ്റം തുമ്മലല്ല ശ്വാസം മുട്ടലുണ്ട്. അത് അലർജി കൂടുതലായൊണ്ടേ മരുന്ന് -
ആഹ് പൊടിയൊന്നും പറ്റത്തില്ല അപ്പല്ലേ
പറ്റത്തില്ല പക്ഷെ നമുക്ക് എല്ലാ ശെ അങ്ങനെ മാറി ഇരിക്കാൻ പറ്റത്തില്ലല്ലേ ജോലിയും കാര്യങ്ങളും അല്ലേ
മാസ്ക്കൊക്കെ ഇട്ടിട്ട് ചെയ്യണം
ശ്വാസം മുട്ട് പറ്റത്തില്ല പോകയും ഞാൻ കുരെ പുളിയൊക്കെ ഉണക്കാൻ വെച്ചേക്കുവായിരുന്നു മഴയാണ് അങ്ങനെ
ആ ആ തുണി എങ്ങനെ വാഷിംഗ് മെഷീനി കഴുകുവാണോ
അല്ലാതെ കഴുകുന്നേക്കെ ഉം വാഷിംഗ്‌ മെഷീൻ ഉ ഇപ്പൊ കേടായിരിക്കുവ
ആ
ഉം പിന്നെന്തോ ഒണ്ട്
പിന്നെ ഇങ്ങനെ ഇരിക്ക്ന്ന്.
ച്ചാ
ഫുഡ് കഴിച്ചില്ല കഴിക്കണം.
പിന്നെ അവിടെ മഴയാന്നൊ?
ഇവിടെ ഇപ്പൊ ചെറുതാട്ട് പെയ്ത് അന്നിട്ട്
ആ ആ ഉം അവൻ ദേ റ്റിവി കാണുന്നു ആ ഉ പിന്നെ ഇന്ന രാവിലെ ആ ഇനിപ്പ ഞൻ മാവ്അരച്ച വെച്ച് രാവിലെ ദോശ എങ്ങാനും ഉണ്ടാക്കാം, നാളെ ഒരു കല്ലിയാണം ഉണ്ട് രാവിലെ പോകണം തിരുവനന്തപുരതാ
ആണോ ആണോ ആ ബന്ധു റിലേറ്റീവിന്റെ ആണോ
ഉ പിന്നെന്താ ഉണ്ട്
ഉ അനിയിപ്പ നാ ഒന്നും ഉണ്ടാക്കണ്ടരല്ലേ
അല്ല ഇവിടെ ബാക്കി എല്ലാവാരും ഉണ്ടല്ലോ രാവിലെ കാത്തിൊക്കിട്ട് രാവിലെ പോകണം അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ചെയ്യാൻ സമയം കിട്ടത്തില്ലല്ലോ ഇതു വരെ പോണ്ടായ ഉ ആ പിന്നെ വേറെന്താ ഉണ്ട് രാവൈകിട്ട് ചായ കുടി ച്ചു ചോറും കഴിച്ചു ഞാൻ കഴിച്ചു ഏട്ടൻ കഴിക്കണ്ടത് കൊണ്ട് കഴിച്ച് ആ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ കൂടും
ആഹ ആഹ
പിന്നെ
കൊച്ചിലെഉള്ള കൊച്ചില തൊട്ടുള്ളതാണ് അലർജി ഉം
ഞാൻ എന്റെ ഡെലിവറി കൊച്ചിലെ എനിക്ക് ശോസംമുട്ടൊന്നും വരത്തിലായിരുന്നു പനി എപ്പഴും വരുവായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് കൊഴപ്പല്ലായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് അന്ന് ഈ പച്ചമറ്റ നമ്മള് കഴിക്കുവല്ലോ വേദം അതും ഇതുംക്കെണ്ടല്ലോ അങ്ങനെ അതൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പനി പനി ഇങ്ങനെ എപ്പോഴും വരും അങ്ങനെയക്കെയള്ള ഒരു ആശുപത്രി കൊണ്ട് പോയപ്പോ അവ അലർജി ടെസ്റ്റ് ചെയ്തപ്പോ ഭയങ്ക അലർജി കൂടുതലായിരുന്നു അന്ന് ആ മരുന്ന് ഡോക്ടർ തന്നത് അത് കഴിക്ക കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അത് നിർത്താൻ പറ്റാതായി മരുന്ന് നിർത്താൻ പറ്റാ അങ്ങനെ ഞാൻ ഒത്തിരി ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു ഇപ്പം അങ്ങനെ കുറയുന്നില്ല അപ്പൊ ഒരു കഴിക്ക അല്ല ഒരു രണ്ട് ദിവസം കഴിക്കാതിരിക്കുമ്പോ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെ നമ്മുടെ ബ്ലഡിനകത്ത് അത്കൂടി പോയി കൊ അതിങ്ങനെ ചെക്ക് ചെയ്യും മാസം മാസം ക്ക് ചെയ്തങ്ങനെ നോക്കി നോക്കി മാത്രം ഞാനൊന്നും പറഞ്ഞി വർഷങ്ങൾ കൊണ്ട് ഗുളിക കഴിക്കുന്ന് അല്ലാതെ ഒരു മാറ്റോല്ല പിന്നെ വേറേം രണ്ട് മൂന്ന് ഡോക്ടർമാരെ മാറ്റി കാണിച്ച് അവിടെ അവരു ടോസ് കൂട്ടി തരുന്നെ അല്ലാതെ അത് കുറയുന്നില്ല പിന്നെ ഞാനിപ്പം ഡോക്ടറെ കാണാനും പോക്കാനും പോവാൻ മടിയാ ആ മരുന്ന് തന്നെ മേടിച്ചങ്ങ് കഴിക്കും ഉം മാറത്തില്ല അത്
ത്താണോ
രണ്ട് സമയത്തു ഒൺ പൊടി പൊടിയടിക്കാനോ ഒരു മാസ് എപ്പോഴും ഉണ്ട് പപ്പോം ഗുളിക കഴിക്കാതിരുന്ന പിറ്റേന്നെണി നിക്കാണെങ്കി പറ്റത്തില്ല തുമ്മലും ശ്വാസ മുട്ടലും ഒക്കെ അയ്ന്നങ്ങനെ മാറി കിടക്കാനൊന്നും പറ്റ പിന്നെല്ലെ ജോലിയൊക്കൊയിട്ട് പിള്ളോരെയ നോക്കണ്ടേ
ആ എനിക്ക് തന്നെ എപ്പോഴും പനി വരും ആഴ്ചയിൽ ഒരു വട്ടം എങ്കിലും വന്നിരിക്കും തുമ്മല് വന്നാ ഭയങ്കര പാടാണ് പോവാനേ ഭയങ്കര പാട പിന്നെ എനിക്ക് ഒന്നെങ്കി ഇല്ലി ല്ല ഞാൻ ഒന്നെങ്കി ഡോളോ അത് കഴിച്ചിട്ട് ഞാൻ കിടന്നൊറങ്ങും ഇന്നെനിക്ക് രാവിലെ ഒട്ടും ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ ഉച്ചക്ക് കിടന്നൊറങ്ങി ഒർ ഒറങ്ങി കഴിയുമ്പഴേക് എനിക്ക് കൊറച്ച് കുറയും എന്ന്
മരുന്ന് കഴിക്കുമ്പോ തന്നെ ഉറക്കം വരും
ആ ഉറക്കം വരും ഉറങ്ങി കഴിഞ്ഞിട്ടപ്പിനി എപ്പോഴും എനിക്ക് ആശ്വാ വിശ്വാസമായല്ലേ തുമ്മി തുമ്മി തുമ്മി കണ്ണീനും വെള്ളം വരും കണ്ണ് മൊത്തം
പിന്നെ വവലിയൊരു മുക്കീ നിങ്ങനെ വെള്ളം പോലെ വര് ത്തിയ്യ അതാണ്
ആ വരും വരും ആണാണ് എനിക്ക് മറ്റേ കമ്പ്യൂട്ടർ ക്ലാസ് തുനോട് അവിടെ ക്യമ്പൂട്ടർ ക്ലാസ്സ്‌ സിന്‌ ചെന്നിരുന്നപ്പോ എനിക്ക് തൊ ടങ്ങിയത് എനിക്കാണേ അടിക്കാനും പറ്റുന്നില്ല ആ ഒരു കണ്ണൊക്കെ നിറഞ്ഞ് വരും പിന്നെ ഞാൻ കൊറച്ച് അടിച്ചട്ട് ഇങ്ങ് വീട്ടി വന്ന് ഞാൻ കെടന്നങ്ങൊർ റങ്ങി പിന്നെ ഒരു രണ്ടുമണിയൊക്കെ കഴിഞ്ഞപ്പൊഴെഴുനേ റ്റത് പിന്നാ ചോറ് കഴിച്ചത് പോലും അത്രക്ക് വയ്യായിരുന്നു
ആതെ നമുക്ക് വയ്യാന്നേ അതുകൊണ്ട് ഞാൻ ഗുളിക സ്റ്റോക്കാ കഴിക്കാതി രിക്കാനും പറ്റത്തില്ല ഇപ്പഴും ഞാൻ മേടിപ്പിച്ച് പിന്നെ കഴിച്ചോ അതുകൊണ്ട് തന്നെ മു ഒത്തിരി ഡോക്ടർമാരെ മാറ്റി മാറ്റി കാണിച്ചു ഓഹ് പിന്നെ ഇൻഹേയിലർ ഒന്നും തന്നില്ല അത് വെല്ലോ ആയിരുന്നെങ്കി പിന്നെ വരുമ്പോ അടിക്കാന്നെങ്കിലും പറയാം ഇതിപ്പം ഭയ ങ്കരബുദ്ധിമുട്ടാ ആഹ് പറയാ ആഹ് അങ്ങനെ പറയെന്ന്‌ ഞാനീ മരുന്ന് നിർത്താൻ നിർത്താൻ വേണ്ടിയേ ആദ്യക്കെ ഒത്തിരി മരുന്നുകളൊണ്ടായിരുന്നു ഇപ്പ പി പിന്നെ ഒരു ടാബ്ല റ്റാ അത് ന്നെ ഇര് ഒരെണ്ണം ഇരുപത് രൂപയാണ്ട്‌ കഴിക്കുമ്പം നമ്മളങ്ങ് കൊഴഞ്ഞു പോവും അങ്ങനെ ഒത്തിരി അങ്ങ് ക്ഷീണിച്ച് ഞാന് ഉം ഫുഡൊന്നും എല്ലാം കഴിക്കാനും പറ്റത്തില്ലാ ചിക്കൻ കഴിക്കാം അല്ലാതെ ഫ്രൂട്ട് തന്നെ ഫ്രൂട്ട്സ് തന്നെ അതുപോലെ ഡോക്ടർ ഒത്തിരി പറഞ്ഞ് കഞ്ഞി കുടിക്കാൻ പറ്റത്തി ല്ലായിരുന്ന്‌ അങ്ങനെ ഒരുപാട് കരി ച്ചതും പൊരിച്ചതും അങ്ങനൊന്നും അങ്ങനെ നമ്മളീ പച്ചയരച്ച വെക്കത്തില്ലേ അവിയലും പച്ച മീൻകറി മറ്റേ തേങ്ങരച്ച് അങ്ങനെയുള്ള സംഭവൊക്കെ ഫ്രൂട്ട് തന്നെ പൈനാപ്പിൾ ഒക്കെ ഭയങ്കര പാടാ അതൊന്നും കഴിക്കുകേ ചെയ്യരുത് പറഞ്ഞു പൈനാ പ്പിള് വെള്ളം പോലുള്ള ഫ്രൂട്ട് ഉണ്ടല്ലോ
ആഹ് എനിക്ക് ചിക്കനൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ കഴിക്കും
കഴിക്കാൻ പറ്റുന്നില്ല ബീഫ് കഴിക്കുമ്പോ വയറ്റുവേദന എടുക്കും ഇതുവരെ കൊണ്ട് കാണിച്ചില്ല ഞാൻ പിന്നെ
ആ എനിക്ക് ചിക്കൻ കഴിക്കുമ്പോ തുമ്മല് വരും ഉം പിന്നെ എനിക്ക് ആ പിന്നെ എനിക്ക് കാൽസ്യം കൂടുതലായി രണ്ട് ഞണ്ട് കണവാ അതൊക്കെ കഴിക്കുമ്പോ തുമ്മല് വരും എന്നാലും ഞാനത് കഴിക്കും പക്ഷെ ആയുർവേദത്തി ഒരുവട്ടം കൊണ്ട കാണിച്ചപ്പോ പറഞ്ഞ് ഇനി കഴിക്കല്ല് ഒത്തിരി ഇതായ ലും ശാസം മുട്ടല് വരൂന്ന് പറ
ആ ശ്വാസം അലർജി കൂടുമ്പോ ശ്വാസമുട്ടൽ വരും ഇതങ്ങനങ്ങ് ആയി എനിക്ക് വേറെ തുമ്മല് മാത്രല്ല ഇങ്ങനെ വലിക്കും ഇങ്ങനെ നമുക്ക് ശ്വാസം കിട്ടാതെ ഇങ്ങനെ വരും യാ പ പാട അതോർക്കുമ്പോഴെ മ് മരുന്ന് കഴിക് ക്കും അങ്ങനെ അങ്ങനെ കഴിച്ചു കഴിച്ചു കഴിച്ചു ഇത് കാണിക്കാത്ത ഡോക്ടറും ഇല്ല പിന്നെ ശീലവായി
ഉം
പിന്നെ ഞാൻ മരുന്ന് മേടിച്ചങ്ങ് കഴിക്കാപ്പെഴും ആ ഇന്നും കഴി ക്കണം കഴിക്കാതിരിക്കാനെ പറ്റത്തില്ല അല്ല രാത്രി മാത്രം രാത്രി മാത്രം ആദ്യം മൂന്നാലു നേരം ഉണ്ട് ഓര ന്നേയുള്ളു ആദ്യം ഒത്തിരി രാ രാവിലെയും ഉച്ചക്കും രാത്രി എല്ലാം ഉണ്ടായിരുന്നു
ഇപ്പോ ഒരെണ്ണേ ഉള്ളൂല്ലേ
എഹ്
എനിക്ക് ത സൗണ്ടാ
തുമ്മി തുമ്മി കൊഴയും നമ്മള്
ആന്ന് ആന്ന്
ഹം
പിന്നെന്തോണ്ട്
തെ വേറെ പ്രെത്തേച്ച് ഒന്നില്ല ഏ
ഹലോ
ഹലോ
ഹലോ ആഹ നാളെ കേ ഹലോ കേക്കുന്നില്ലായിരുന്നു ഹള ചെറിയ ദോശ എന്തെങ്കിലും ഉഴുന്നിട്ട് അരച്ച്
ആ ആ കറി എന്തതു ഉണ്ടാക്കുന്നെ
കറി എന്തെിലും ചമ്പന്തിക്കറി അങ്ങനെ എന്തെങ്കിലും സാമ്പാർ വെക്കാൻ പച്ചക്കറി വേടി ഇല്ല ആ ആ ഇക്ക വന്ന് ഒന്നും ആ ചമ്മന്തി ച്ചാ പിള്ളാർക്ക് അതെക്കായ ഇഷ്ടം മ്മ് പിന്നെന്തുവാ ഉറങ്ങത്തില്ല ടിവി കാണുവാ ഇപ്പോഴേന്നും ഉറങ്ങത്തില്ല ഉം പഠിക്കാൻ ഓരോ ചമട് വിതം ഉണ്ട് പഠിക്കാനൊന്നും കഴിയല്ല ട്ടില്ലമാർക്ക് ടി വി കാണണം ഫോൺ കാണണം ഇതൊക്കെ തന്നെ ആ
അപ്പൊ ഓക്കെ ശരി
ഏഹ്
ഓക്കെ
ആ
അപ്പ ശെരി ഓക്കെ
ആ ആ അ